ഗാണോ
ആതെ സുഖാണ് അവിടൊ
എന്തൊക്കെയുണ്ട് വിശ വിശേഷം
നല്ല വിശേഷം ഇങ്ങനെ പോണു അവ്ടോ
ഇവിടെം നല്ല വിശേഷം തന്നെ
ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിക്കണം അത്രയാ നിങ്ങള് കഴിച്ചോ
ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം.
എന്താ ഫുഡ് ആക്കീനി
അപ്പോ ഉണ്ട് അപ്പം. അവിടെ എന്നാ സ്പെഷ്യൽ.
ഞാൻ ഇന്ന് ഞായറാഴ്ച്ചാന്നല്ലോ എല്ലാർക്കും അവധിയാ. അവുകൊണ്ട് മന്തിയാക്കിയന് ഉച്ചക്ക് പെരിപ്പരി മന്തി.
ആ ആ
അവുകൊണ്ട് അത് രാത്രി ത്തേക്ക് ഉണ്ട്. അത് അങ്ങനെ രാത്രി അതന്നെ ഉപയോഗിക്ക. അല്ല ഇണ്ടാക്കുന്നതാണ് തെരിതെരി മന്തി. പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നല്ല ഞാൻ ഇണ്ടാക്കലന്നെ.
ആ ആ ണ്ടാക്ക അറിയല്ലേ
മറ്റെ മന്തിനെകാട്ടി എനക്ക്ണ്ടാക്കിയതാ ഇഷ്ടം.
ആ ആ
നിങ്ങക്ക് പേ മന്തി ണ്ടാക്കാന്നറില്ലാ
ഇല്ലില്ല. എങ്ങനെണ് എ എങ്ങനെണ് ഉണ്ടാക്കുന്നെ
തെരി തെരിമന്തീന്ന് വെച്ച എരുവു ള്ളതാാണ്.
ആ അ
അത് ന്ന് വെച്ചാ കായ് മുളക്ല്ലേ നമ്മൾ പൊടിക്കുന്ന മുളക്.
നിമ്മടെ വറ്റൽ മുളവ്
ആ ആ മുളക് വെളുത്തുള്ളി ആ വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുദീനച്ചപ്പ് ചെറുനാരങ്ങ പീനത് പിന്നെ സൺഫ്ലവർ ഓയില് മിക്സിയില്ടും.
ആ ആ
മിക്സില് നല്ലണം അരപ്പ നല്ല കൊറച്ചെന്നിട്ട് പൊടിമള ട്ട് ആദ്യരക്കും അങ്ങനെ അരച്ചയിഞ്ഞിട്ട് ചിക്കെ കോയി കോഴി എടുത്തിട്ട് പകുതി മസാല എടുത്തിട്ട് കോഴിക്ക് പെര്ട്ടും എന്നിട്ട് കൊറച്ച് സമയം തണുപ്പിക്കാൻ ബെക്കും തണുപ്പിക്കാൻ വെച്ചിട്ട് ബാക്കി മസാല അവടെടുത്ത് വെക്കും അരി അരമണിക്കൂറ് അവ്ടെ പുതിർത്തി വെക്കും അരമണിക്കൂർ അവ്ടപ്പ് ട്ടിട്ട് അര്ച്ചലാ അരമണിക്കൂർ പുതിർത്തി വെച്ചിട്ട്
ആഹ് ആഹ് ആഹ്
അരമണിക്കൂറ ലവ്ടെ പൊതിർത്തി വെച്ചിട്ട് ഒരു പാത്രം വെക്കും പാത്രം വെച്ചിട്ട്